ഏക്ക്‌
ആഹ് ഇപ്പം കേക്കാ
ആഹ് ആഹ് ആഹ് ഞാനത് ഒ ഓ ഇന്താക്കിന്നില്ല തൊറന്നി ആഹ് നേ നേരത്തെ ആരോ വിളിച്ചിട്ട് കട്ടായി പോയി
അതിയാ
ക്കെ ന ഉം
ആഹ് ആഹ്
ഉം കുട്ടികളൊക്കെ എവിടെ
ഇടെ ഒരാള്ണ്ട് ഇവിടെ
സ്ക് ഇന്ന് ഇപ്പോ ക്ലാസ്സൊന്നുംല്ലാത്ത ഏഹ് എന്നിട്ട് ഇവരികെക്കാറില്ലേ ഉം ഉം
ഉം ഒറങ്ങീട്ടെ ഗ്യാരണ്ടില്ല അതൊണ്ട് ഒറങ്ങീറ്റാ ഉം ഉം ആഹ് അതെ
ആഹ് ഉം ആഹ് ചെല ചെ
ആഹ്
ഇന്ന് ൺ ഇന്നലെ മിഞ്ഞാന്നും കമ്മിയുന്നു ഇന്നലെ മിഞ്ഞാന്നും കമ്മിയന്നു ഉം ഉം ഉം എത്രാളാ കുട്ടിള് രണ്ടാള്
ഏഹ് എനിക്ക്- മൂന്നാള് ആദ്യത്തേത് ഇരട്ട കുട്ടികള് രണ്ട ത്തൊന്നര വയസായി
ഏഹ് ഏഹ് അത് ശരി അവര് ക്ലാസ്സിനോട് കുട്ടികളെക്കാറല്ലേ
ആഹ് ക്ലാസ്സില് പോന്ന് മൂന്നാം ക്ലാസ്സില് പഠിക്കണ് ആഹ് ഇപ്പപ് ഇപ്പൊ കേക്ക്‌ന്നുണ്ട് ഉം നിങ്ങള കുട്ടിയോളാ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു
ഓന് ഏഴ് ഏഴത് റ്റോള് ഓളെ കല്യാണം കഴിഞ്ഞ്ക്ണ്
അതെയ ആഹ് ഭർത്താവ് ഏത് അബുദാബില് അബുദാബില്
ആഹ് ഇവിടല്ലേ നാട്ടിലില്ലല്ലേ അവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഇവര് ഞാന് ഭർത്താവിന്റെ വീട്ടില ഇണ്ടാവെ അല്ല എല്ലാ
അ അ അ അ അ അ ഇപ്പ കേട്ടു അത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവെ -
എ അതെ അതെ ആ മഴയാമ്പ -
ആഹ് ഞ്ഞിയും കേക്കണില്ല ച്ച ങ്ങനെ കട് ട്ടാക്കരുത് അങ്ങനൊ ഇന്നാ മതി ട്ടോ എന്താ വച്ചങ്കി റേഞ്ചിന് വരുമ്പോ നമ്മക്ക് വർത്താനം പറയാ
ആഹ് അതെ അ അ
ആഹ് അങ്ങന അങ്ങനെ ചെയ്താ മതി
ആഹ് ആഹ് ഞങ്ങള് വല്യ ഫാമിലി ആഹ് ആഹ് ആഹ് ഞങ്ങള വലിയ ഫാമിലിയാണ് ആഹ് കുടു ഞങ്ങളെ കൂട്ട് കുടുമ്പോ
അ അഹ് ശരി ഇവിടെയോ
എ എന്റെ ഭർത്താവിന്റെ വീട്ടില്
ആ അഹ് ശരി ശ
ഹ് ഇവരഞ്ച് മക്കള ഉം ഉം
ആഹ് എന്താണ് ഒച്ചണ്ടാക്കണ്
ഉം ചിരിക്കുന്നുണ്ട് മോന് മോന് അ മൂന്ന് മൂന്ന് ആൺകുട്ടികള് ആഹ് ഉം പിന്നെ എന്ത്‌ണ്ട് വിശേഷേള്ള
മറ്റോല് എവിടെ പൊറത്ത് കളിക്കാ പോയെക്ക
ആഹ് അവര് പൊറത്ത് കളിക്കാൻ പോയി ആഹ് അവര് നിക്കൂല വീട്ടിനുള്ളിൽ നിക്കൂല
ചെക്കന്മാരല്ലേ ആവര് നിക്കാൻ പണിയാണ് പിന്നതാ അതേപോലെക്കെ ഫോണൊന്ന് അങ്ങനെ ഇതാക്കണം
അതെ അതെ ഫോണ് കൂടുതലായിട്ട് കൊടുക്കാൻ പാടില്ലാലോ
ഉം
ആഹ് ച്
അതവിട പൊറത്താരോ വന്ന് കുട്ടി പോയിക്കണ്
ആഹ് അതെ അൻ്റെ സൗണ്ട് ത്തെ ബെല്ലടിക്കുന്ന ആഹ് ആ
കുട്ടികള് ഓനെ കളിക്കാൻ വിളിക്കാൻ വന്നതായിരിക്കും ഹു ഹും നിങ്ങടെ ഉമ്മെ മറ്റോലക്ക്‌ എവിടെ എപ്
എല്ലാരും ഇവി ചോറൊക്കെ കയ്ച്ചിട്ട് കെടന്നി ട്ട്ണ്ട് ഒര് ഒറക്കം ഉണ്ടല്ലോ ഉം ഉം ഉച്ച ഒറക്കം ആഹ് ഉണ്ട് ഉണ്ട് ഞാ ഇത് മൂത്തച്ചി ഉണ്ട് ഏട്ടന്റോള് അവരും അവരെ മൂന്ന് മക്കളും ഞാന് രണ്ടാമത്തത് പിന്നെ മൂന്നാമത്തെ ഒരനിയനെ അവന്റെ ഭാര്യയും കുഞ്ഞു ഞ്ഞോണ്ട് പിന്നെ ഏഹ് പിന്നെ രണ്ട് പെൺമക്കളെ കെട്ടിച്ച് വിട്ട്ന്
ആഹ്
ക്ക്‌ ഒരാക്ക് മൂന്ന് മക്കളും ഒരാക്ക് രണ്ട് മക്ക
ആഹ് ആഹ് ആഹ് ആരും വീട്കേറ്റി വെച്ചിട്ടില്ലല്ലേ
ഇല്ല ഇല്ല പോയിട്ടില്ല
ഉം ഉം
ഉം ഉം ഹൂം
പിന്നെന്തൊക്കെ? എന്താ അങ്ങനെ പോണു
ഹ് ഹ് ഹും അതെ എങ്ങനെ പോവൻണ്ട് എന്താ ക കർ നിങ്ങളുടെ ചോറും കറിയൊക്കെ
ഇന്ന് ചോറും കറിയൊക്കെ എന്താ? ചോറ് വെച്ച് മുരിങ്ങ കറി വെച്ച് ഉപ്പേരി ഇണ്ടാക്കി അങ്ങനെയൊക്കെ ഇണ്ടാക്കിയൊള്ളൊ
അതെയാ ആ
എന്തിനാ ആ ആ എന്തെ ഹ് ഹും കഴിച്ചേ കഴിക്ക കഴിഞ്ഞ് കഴിഞ്ഞ് ചെറിയൊരു വേദന ചെറിയനടുവേദന അപ്പം ഇങ്ങനെ കടക്ക അതാണ് ചോറും കൂട്ടാനൊക്കെ അതായത് നി മാത്രം
കെണ്ട്
ഞാനും മോനും തന്നൊള്ളേ ഹസ്ബന്റ് ഉണ്ടായിർന്ന് ഭർത്താവ് ഉണ്ടായിർന്ന് ഓല് താപ്പ പോയി ഓല് പെരു
ആ അതെയ നിങ്ങ വേറെ വീട് വെച്ചിട്ടാ
ആ ഞങ്ങള് ഒറ്റ ക്കാണേ ഭർത്തതാവിന് ഉമ്മീപ്പൊന്നുല്ല ഞാൻ വരുമ്പോഴേ ഇല്ല ഏ
ആ അതേതായാലും നന്നായി
പ്രശ്നങ്ങളുണ്ടോ നിക്കണോട്ത്ത്
പ്രശ്നങ്ങളൊന്നില്ല അതിനാല ഒരു ബഹളവും
ആ ആ അത് ശെരി ശരിയാണ് ഒറ്റ ഒറ്റ ഇന്റെ മോള്ന്ന് മാരി ഇവിടുന്ന് പോയിക്ക്ണ് ഇവിടെ ഓള് ഒറ്റക്കാണ് ഓള് ഇവനും ഒറ്റക്ക് ഇള്ള ആളുകല്ലെ ഹേ അവൾക്കവിടെ ചെന്നപ്പൊ അവടെ അഞ്ച് പെണ്ണ്ങ്ങളും ഒരാണും ആണേ ഇവര് ഒ കൂട്ടിയ കല്യാണത്തിനുള്ള ആളാണ് ഓലും ഓലെ മക്കളും പെര ഫുള്ള് ആളാണ് ഹ ഹ ഹ
അതെ എന്റെ വീട്ടിലും അതേപോലെ ഞങ്ങള് മൂന്ന് മക്കളും ഉമ്മയും ഉപ്പ പിന്നെ റിയാദിലും അങ്ങനെ ഞാനിപ്പ ന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇങ്ങനെ ബഹളം കാണുമ്പോ ഒരു എന്തോ പോലെയാണ്
പോയ കാര്യൊക്കെ രേ ഒരു സമയം ഒരു സൗണ്ട് ഇങ്ങനെ ഇതായി അയിന് വേണ്ടീട്ട് ഇപ്പൊ പേരക്കുട്ടിക്ക് എന്ത്‌ണ്ട്ച്ചിട്ടാ ഇബടെ വന്നാ നിക്കണത് വല്യ രണ്ട് വയസേ ഉള്ളു, പക്ഷെ ഇവിടെ വന്നാ വല്ലാതതാവൂല കാരണം, അവൾക്ക് സൗണ്ട് കേക്കണം. ഓനും സൗണ്ട് കേക്കണം ഓൻക്ക് സൗണ്ട് ഇല്ലാതെ നിൽക്കാൻ വയ്യ. ഇവൾക്കാണെങ്കിൽ സൗണ്ട് പറ്റുന്നില്ല ഹ ഹ അങ്ങനെ കാരണം, ഇവൾ ഒറ്റക്ക് വളർന്ന ആൾക്കാരല്ലേ
ആ അക്കും ആദ്യൊക്കെ ഇങ്ങനെ സൗണ്ട് പറ്റൂല ഇപ്പ പിന്നെ കൊറച്ച് ഹ ഹ കേട്ട് കേട്ടിട്ട് ശീലായി ആ ശീലായി എന്താ ചെയ്യ ഹ ഹ ഹ ഹ ആ പിന്നെ കുട്ടി
ഓൾക്ക് ദേഷ്യം വര്ണണ്ടാവും അങ്ങനെ കാരണം, നിവൃത്തിയില്ലല്ലോ ഓര്ക്കാണെങ്കിലോ ഇങ്ങന ഒരു പൊലിവിലാ ആ ഒരാങ്ങളെ ഒരാണല്ലേ കല്യാണം കഴി ല്ലേ അയിന്റെ പൊലിവ് കുട്ടികളും അങ്ങോട്ടും ഇതായിട്ട് ഓള്ക്ക് ഇതായി ഇപ്പൊ കൊർചൊക്കെ ആയി ഹും ഹും
എത്രായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര?
അഞ്ചു വർഷം കഴിഞ്ഞ് അഞ്ചു വർഷം ആവാനായി.
അതെയാ ഹ ഹ ഹ ആ പ്പോ ന്നി പോലെന്നെ ആരിക്കും സൗണ്ട് കേട്ടോടെ
ആ ഹ ഹ ആ അല്ല ഓൾക്ക് ആ പൊതുവേക്ക്‌ കൂടുതലിങ്ങനെ വർത്തമാനം അങ്ങനൊള്ളത് ഓക്കിഷ്ട്ടോണ്ടാരുന്നില്ല. ഇപ്പ പിന്നൊ ക്കടിഞ്ഞ്, ഹ ഹ ഇവടെ വരുമ്പ അതേ മോഡലന്നെണ് കാരണം ഇവിടെ ആരു ല്ലല്ലോ ഞാനല്ലേ ഉള്ളൂ പിന്നെ മറ്റവൻ കളി ക്കാനും പോവു അത്രല്ലേ ഉള്ളൂ അവടെക്കെ പോവുമ്പം വീണ്ടും അങ്ങനെയാകും കാരണം ഇതന്നെല്ലേ.
അതെന്നെ ഇതെന്നെ സൗണ്ടും ബഹളോം. ഉം ഞാനെ കെടക്ക വീട്ടിൽ പോവും പിന്നെ, ഹ ഹ അടുത്തല്ല കൊറച്ച് ദൂരം ഉം ആയിങ്ങനെ പോയിണ്ടായ്നി അപ്പൊ ഉമ്മ പറയലുണ്ട് ആ സൗണ്ടക്കെ യ് നിൻക്ക് ബഹളൊന്നും പറ്റില്ലാലോന്ന്.
ഹ ഹ ഹ ഹ ഹ
നിയത് കട്ടായിട്ടത് വിളിക്കൂട്ടോ ഈ നമ്പർല്.
വിൾച്ചോ വിൾച്ചോ. ഉം ഹും ആ മൂ അഞ്ചുകോള് വിളിക്കാലോ അല്ലേ? ആ അഞ്ചു കോള് വിളിക്കാലോ ഉം നമുക്കിങ്ങനെ സംസാരിച്ചോണ്ടിക്കാം ഹും
ആ അതെ അതെ അതാ നല്ലത്. ഹ ഹ ഹ അങ്ങനെ അത്രയാകുമ്പ കൊറേ വർത്താനം ങ്ങളും കൊറേ അങ്ങനറിഞ്ഞോ ഹ ഹ
ആ അതെ അതെ ആ അന്റെ സംസാരം മൻസ്സിലാന്നാ?
ആ ണ്ട്ണ്ട് മനസ്സിലാവ്ണ്ട്.
അല്ലെങ്കി ആ ഞാൻ കാസർഗോഡ്. അന്റെ സംസ്‌കാരം പെട്ടന്ന് ആർക്കും മൻസ്സിലാവുന്നില്ല. ആ പെട്ടന്ന് മൻസ്സിലാന്നില്ല അവർക്കെ. എല്ലാറും ചി ക്കലല്ലാ അന്റെ ഭാഷ കേട്ടിട്ട്. ഇത് ഏത് ഭാഷാണോ ഇതി
ഇക്ക് മനസ്സിലായി ഇക്ക് പെട്ടന്ന് മൻസിലായി. ഞാൻ പിന്നെ പറയണ്ടാന്ന് വിചാരിച്ച്.
അതേയോ പർഞ്ഞോ എല്ലാം പറയാ. ഇന്താ? ഉം. എന്ത്? അലോ അലോ